ഹലോ ആഹ് കേക്കാം
ആഹ് ആഹ് ആഹ് സുഖാണോ
ആഹ് സുഖാണ്
ആഹ് എന്താെക്കെ ഇണ്ട് ആഹ് എനിക്ക് സുഖാ എന്താെക്കെയുണ്ട് വിശേഷം
ആഹ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എല്ലാ ദിവസത്തേയും പോലെ ഇങ്ങനെ ഇരിക്കുന്നു അവടെയോ അവിടെ എല്ലാ ദിവസത്തേം പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു
അതെ ല്ലേ ആഹ് ഇവിടെയും പ്രത്യേകിച്ച് ഒന്നും ഇല്ല മഴയക്കെ തോർന്നു അങ്ങനെ
മഴ ഉണ്ടായിര്ന്നോ അവിടെ
ആഹ് ഇന്നലെ ഇന്നലെ രാത്രിയക്കെ ഇതുപോലെ മഴ പെയ്ത ഞാൻ കണ്ടായിര്ന്നു
ഇവിടെ മഴ ഒന്നും ഇല്ല ഇവിടെ ഫുള്ള് ഇപ്പ വെയിലാണ്
ണ്ടോ മഴണ്ടോ
ഇല്ല ഇവിടെ ഫുള്ള് വെയില് ഹലോ കേക്കാമോ ഹലോ ആഹ് ഇവിടെ ഇവിടെ മഴ ഇല്ല കെട്ടൂടെ ഞാൻ പറയണ കേട്ടൂടന്നോ
എന്തോ ഒരു ഇത് ഏ ഇത് ടെ
ബഗ് പോലെയിരിക്കും ആഹ്
ക്കാമോ
എനിക്ക് കേക്കാം
ആഹ് അതെ ല്ലേ അതെ ല്ലേ
ആഹ്
പിന്നേ പേരെക്കെയെന്തൊക്കെണ്ട്?
വേറൊന്നുല്ല ഇപ്പഴും മറ്റേ ഞാൻ പറഞ്ഞ പോലെ വർക്കിന്റെ അങ്ങനത്തൊരിതിലാണ്. ഇന്നപ്പം ഇന്നപ്പ ചക്ക അങ്ങനൊന്നൂല്ലേ?
ചക്ക ഉണ്ടായ്രുന്നു അതൊക്ക വെട്ടി.
ആഹ്
ആഹ്
അപ്പ ഇപ്പ ചുമ്മാ ഇരിക്കയാണ്
ആഹ് ഇപ്പ് ഇപ്പന്താ ഫ്രീയാണ്.
ആഹ് അപ്പം. ഈ മറ്റേ ഈ ആർട്ട് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുവല്ലോ?
അതെ
അപ്പ അതിനുള്ള മെറ്റീരിയൽസൊക്ക എങ്ങനെയാണ് എവിടെന്നാണ് വാ
മെറ്റീരിയൽസാദ്യം ഞാ ഇപ്പം ഈ കൊറോണ ടൈമിലൊക്കേണ് ഞങ്ങട വീടിന്റടുത്ത് തന്നെ ഒണ്ട്. ഇങ്ങന ഷോപ്പൊണ്ട് അവിട പോയി ഞങ്ങളിതുപോലെ ഈ ചാർട്ട് പേപ്പറൊക്കാ ഇങ്ങനം നമ്മളിവിടെ വെല കൊറവാണേ അപ്പം പൊർത്ത് കൊർച്ചൂടെ ദൂരോ പോയാ വേറെ സ്ഥലങ്ങൾലൊക്കെ കൊർച്ചൂടെ റേയ്റ്റ് കൂടുതലാണ്. ഈ സ്കൂളിന്റട്ത്ത് ഇങ്ങന കോളേജിന്റടുത്തൊക്കൊള്ള ഷോപ്പിലെക്കേണെങ്കീ ഇച്ചിരി റേറ്റ് കൂടുതലാ ഈ ചാ ട്ട് പേപ്പറിനെക്കാ അപ്പ അന്ന്
ആഹ്
ഇതുപോലെ അയ് ഞാ കൊറേ കൊറേ ഒരു കളറെന്നെ ഒര് പത് ഒര് പത്ത് ഇരുപതെണ്ണൊക്ക വാങ്ങിച്ച് അങ്ങന അങ്ങനാ അപ്പ നമ്മള് കൊറച്ചും കുടെ സാനം കൂടുതല് വാങ്ങിക്കുമ്പഴ്ത്തേയ്ക്കും ഉം പൈസ കൊറച്ച് തരും.
അങ്ങന കൊറച്ചരോ?
ഓഹ് അങ്ങന കൊറച്ചരും ആ മാമൻ ആഹ് അറിയാവുന്നൊരു മാമനല്ലേ അപ്പം കൊറച്ചെരും.
ആഹ് ചെലെട്ത്തൊന്നും അങ്ങനെ
ആഹ് അതേയതേ ചെലെടത്താണെങ്കി കത്തി റേറ്റാ.
ആ ഞാൻ വാങ്ങിച്ചെടുത്ത് ഒരെടുത്തൊന്നും അങ്ങനെ കൊറച്ച് തന്നിട്ടില്ല ഫിക്സഡ് പ്രൈസായിരിക്കും.
അതെ ആഹ് ആഹ്
ആഹ് പിന്നെ കൂടുതലും ഞാൻ വാങ്ങിക്കണെ ഈ ഫ്ലിപ്കാർട്ട് അങ്ങനത്തേയിരിക്കും.
ആഹ് ആഹ് ഫ്ലിപ്പ് ആഹ് നമ്മളിപ്പം സാധാ നമ്മളീ ഷോപ്പീന്ന് വാങ്ങിക്കണ സാധനം - ഇതുപോലെ ഓൺലൈനായിട്ട് നമ്മള് വാങ്ങിക്കുന്ന സാധനോം തമ്മിലേ ഡിഫ്രെൻസ് ഒണ്ട് കേട്ടോ
ഒണ്ട് ആഹ് അത് അത് എന്ത് ചെലത് ഇതിൽ വാങ്ങിക്കണേയിരിക്കും നല്ലത്. അപ്പ ഫ്ലിപ്കാർട്ടിലേയിരിക്കും പക്ഷേ ചെല കാര്യങ്ങള് നോക്കുമ്പം- ഫ്ലിപ്കാട്ടില് പൈസ കൂടുതലിരിക്കും ചെറിയെ ചെറിയ സാനങ്ങള് ഒക്കെ കടയില് കി - ട്ട്ണ വെലയേക്കാളും കൂടുതലാണല്ലോ
അതെ അതെ അതെ വെലയും കാണും ക്വാളിറ്റിയും കൊറവായിരിക്കും.
ക്വാളിറ്റിയും കൊറവാണ് ആഹ്
അപ്പം ഡ്രസ്സായിരുന്നാലും നമ്മള് ഷോപ്പിൽ പോയി നമുക്കിപ്പം നമ്മളിപ്പോ ഒര് ഷോപ്പിൽ പോയി സാധനം മേടിക്കിന്ന് ഇപ്പം ആയിപ്പം സൈസൊന്നും കറക്റ്റല്ലെങ്കിൽ നമ്മള് കൊണ്ട് തിരിച്ച് കൊടുക്കൊല്ലോ ഇപ്പം തിരിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവര് പൈസ തരൂലല്ലോ ആ ഒര് പ്രശ്നം വെച്ചിട്ട് എനിക്ക് ഓൺലൈൻ ഷോപ്പ് പിന്നെ കൊറച്ചൂടെ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ട്
ഉം ആഹ് പക്ഷെ ഇപ്പോഴ് അവര് അങ്ങനത്തൊരു സംഭവയൊക്കെ - ചെലത് അവരൊക്കെ മാറ്റിട്ടൊണ്ട് ഈ എക്സ്ചേഞ്ചിന്റേത് ഇതൊക്കെ ചെലത് നമുക്ക് അത് പോലെ ഉള്ളൂ എല്ലാം
ചെല്ലെടുത്ത് അവര് ആഹ് ചെല്ലെടുത്താണെങ്കി നമ്മള് തന്നെ ഈ വേണ്ടാന്നും പറഞ്ഞ നമ്മളിപ്പൊ എന്തെങ്കിലും ഒരു ഫിറ്റി ആയിട്ട് - ഉള്ള ഇതൊക്കെ ആയിരിക്കും ചെലപ്പോ സൈസ് ഇങ്ങനെ മാറ്റം ഒക്കെ ആയിരിക്കും അപ്പൊഴ് ത്തെക്കിനും - നമ്മള് എന്ത് ചെയ്യും അത് ഉം ഒന്നുകി എന്തെങ്കിലും ഡാമേജ് കാണും നമ്മളിപ്പോ കടയിൽ പോയി നമുക്ക് അങ്ങനെ ഡീറ്റയിൽ ആയിട്ട് ഇട്ട് നോക്കി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ
പറ്റൂല ആഹ്
ആഹ് അപ്പോഴത്തേക്ക് നമ്മള് അപ്പഴ് ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് ആഹ് കണ്ട് - ഇഷ്ട്ടപ്പെട്ട് അങ്ങനെ വാങ്ങിക്കണേയാണ് വീട്ടിൽ കൊണ്ടോന്ന് നമ്മള് ഇട്ട് നോ- നേരെ ഒന്ന് നോക്കുമ്പഴേക്കക്ക് എനിക്ക് എന്തെങ്കിലൊക്കെ ഡാമേജ് അപ്പൊ തിരിച്ചു കൊ - കൊടുക്കുമ്പോഴത്തേക്ക് അവര് പൈസ ഒന്നും ആ പൈസ തരത്തില്ല അവിടെന്ന്- വേറെ എന്തെങ്കിലും എടുക്കാൻ പറയും വേറെ നമ്മള് എന്തെങ്കിലും - അവിടെ ചെലപ്പോ ഒന്നും കൊള്ളൂലാരിക്കും എ ക്ക് പക്ഷെ എന്നാലും നമ്മള് ഉള്ളതില് നല്ലത് നോക്കി എടുക്കും അത് വെച്ച് നോക്കുകയാണെങ്കി നമ്മള് ഓൺലൈൻ ആയിട്ട് എടുക്കണാണ് നല്ലത് ആകുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉം
ആഹ് പക്ഷെ ചെല ഇതില് ഫ്ലിപ്കാർട്ടിൽ ഇപ്പം നമ്മള് - ഇപ്പം തിരിച്ചു കൊടുത്താൽ അവര് വന്ന് പിക്ക് ചെയ്യില്ല
ആഹ് ആഹ് ആഹ്
നമ്മള് ഓൺലൈൻ വഴിയാണെിൽ നേരത്തെ അങ്ങനെ പ്രശ്നം ഉണ്ടായി ഓൺലൈൻ വഴിയാണെങ്കി ഇവര്- പൈസ റീഫണ്ട് - ചെയ്യയില്ല സാധനം അ അല്ല ചെലത് സാധനം തിരിച്ചു വാങ്ങിച്ചോണ്ട് പോകും പക്ഷെ റീഫണ്ട് വരില്ല
ആഹ് എനിക്ക് ഇപ്പൊ അമ്മക്ക്‌ ആക്കാണെങ്കിൽ ഇതുപോലെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തേ ഡ്രസ്സ് ഓർഡർ ചെയ്തപ്പോൾ ഒര് ഇതില് തന്നെ രണ്ട് രണ്ട് ഇതായിട്ട് ഓർഡർായി അപ്പോഴത്തേക്ക്- ഒരെണ്ണത്തിന്റെ പേയ്മെന്റ് ക്രടിറ്റായ്. ഞാ ത് ര രണ്ട് രണ്ട് നേരത്താണ് വന്നെ. അപ്പഴത്തേക്ക് ഒരെണ്ണം ഞ എനിക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ട് കോളിറ്റി ഒട്ടും കൊളത്തില്ല. ഡാമേജ് പ്രോഡക്റ്റ് ആയിരുന്ന. ചിലതൊക്കെ ആണെങ്കിലേ അ ആരെങ്കിലും യൂസ് ചെയ്യ നമ്മളിപ്പോ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ. ഇങ്ങനെ ആഹ് അവരിങ്ങനെ ആഹ് അവരിട്ട് നോക്കി. ആഹ് ഫോട്ടോ വീഡിയോ ക്കെ എടുത്തതിനു ശേഷം തിരിച്ച് റിട്ടേൺ കൊടുക്കുന്നവരുണ്ട്. അ അപ്പയ്ത്തേക്ക് ആഹ് ആഹ് അഹ്ങ്ങനെ അതിന്റെ ഈ ഈ ഫുഡ്ഡ് കഴിച്ച ന്റെ വേസ്റ്റ് ക്കെ ആഹ് ഡ്രസ്സലിര്ന്ന്. അങ്ങനെ ടുത്തു. അയിന്റെ അതിന്റെ റീഫണ്ടായി. അത് കഴിഞ്ഞിട്ട് ഏഹ് അടു ത്ത ഇതുപോലെ വന്നു. അപ്പൊ ഞാൻ മേടിക്കാതെ ന്നെ അങ്ങ് റിട്ടെ ക്യാൻസൽടുത്ത്. അഹ് കെൻസലൊടുത്തപ്പോഴത്തേക് ആഹ് എമൗണ്ട് എന്നുവച്ച നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്താ. ആഹ് എമൗണ്ട് വരുന്നില്ല. കൊടുക്ക ഞാൻ കസ്റ്റംബേർ കേയറി ഇങ്ങനെ വിളിച്ചിട്ട് വരു. ഓഹ് ട്ട വിളിച്. അപ്പൊ അവര് പറഞ് ക്രെഡിറ്റാകും. ക്രെഡിറ്റ് ആകും ന്ന് പറഞ്ഞട്ട് ആഹ് ലാ വിളിച്ചപ്പം പറഞ്ഞ് അത് ഇന്ന ടേറ്റ് വരെ വരെ എന്ന് വച്ച ഈ വിളിക്കണേന്റെ ആഹ് തലേന്ന്. ഡേറ്റ് വരെ ഉണ്ടായിരുന്നുള്ളു. നമുക്ക് ഏഴ് ദിവസം ഇങ്ങനെ റിട്ടേൺ ചെയ്യല്ലോ. ആഹ് അത് ആഹ് അങ്ങനെ രു ണ്ടല്ലോ. അങ്ങനെയാണ് ഇനി നിങ്ങക്ക് ആഹ് പേയ്മെന്റ് കിട്ടൂലന്ന് പറഞ്ഞു.
പക്ഷെ ഞാൻ ഇതുവരെ ആഹ് എനിക്ക് ആഹ് ഒരു പേടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ന്ന് പറഞ്ഞ ഇത് വരെ ഓൺലൈനായിട്ട് പേമെന്റ് ചെയ്തങ്ങനെ വാങ്ങി ച്ചി ഇല്ല. ഞാ ഇപ്പം ഓൺലൈൻ വഴിയാണ് ഫോൺ പ്പം വാങ്ങിച്ചത്. ഏഹ് ത് ഫ്ലിപ്പ്കാർട്ട് വഴി. -പ്പം അതില് എനിക്കി ഇതേപോലെ ഫ്ലിപ്പ്കാർട്ടല്ലാതെ വേറൊര് ഏഹ്തുണ്ടായിരുന്നു. ഈ ഫോണിന്റെന്നെ കമ്പനിയില്. ഇല്ല ഇല്ല. ഫോണിന്റെ കമ്പനിയിലൊ ഓപ്പോരെശ്റ്റൊർ പറഞ്ഞ അങ്ങനെ ഉണ്ട്. അപ്പ അതില് ഞാൻ ഓഡറെയ്ത എത്ര? ആയിരം രൂപ കൊറവാണ്.
അഹ്
പക്ഷെ അത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മൾ നേരത്തെ അയച്ച് കൊടുത്തിട്ട അത്രേം ബൾക്ക് പൈസയല്ലേ എന്ന് പറഞ്ഞാ. അത്രയും പൈസ അയച്ച് കൊട് ത്ത്ട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇവര് അതിനു ശേഷം ഒരു കോൺടാക്ട് അല്ലെങ്കി ഇവരി ഇതേപോലെ ഒരുരിത് കാണിച്ചില്ല, അല്ലെങ്കിൽ ഇവര് കൊഴ പ്പല്ല. ഇവരെ ട്രസ്റ്റ് ചെയായിരിക്കും. പക്ഷെ ഇത് കൊണ്ട് വർണേ ആൾക്കാര് ചെലപ്പോ പറയാൻ പറ്റില്ല.
അതെ അതെ അതെ ആഹ് ആഹ്
അതോണ്ടൊക്കെ ഞാൻ ലാസ്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളത് നോക്കിയാണ് വാങ്ങിച്ചത്.
ഉം ഇപ്പൊ ഫോണ് കൊള്ളാല്ലൊ.
ആഹ് ഞാ ഇതുവരെ ഉണ്ട്. ഞാ ഇതുവരെ വാങ്ചിട്ട് ഇതുവരെ ഫ്ലിപ്പ് കാർട്ട് ഒഴി വാങ്ങിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാ ഒരു സാനം മാറി കൊണ്ട് വരെയൊ അങ്ങനെ ഒന്നും ഇണ്ടായിട്ടില്ല. ഉം, എൻ പക്ഷെ എന്റെ ഒരു ചേടൻ ഉണ്ടന്ന് പറയാനായിട്ടുണ്ട്. ന്ന് പറഞ്ഞാ ഒരു ഷൂവാ. എന്തോ ഷൂ എന്തോ ഓർഡർ ചെയ്ത് വന്നത് ഒരു സിൽപ്പെർ ചെരിപ്പ്.
ഷ് റ്റൂ ആഹ് ആഹ് എന്നിട്ട്, ഉം ഉം
എന്ന് അത് തിരിച്ച് റി ഏഹ് റിട്ടേൺ അടിക്കാൻ കൊടുത്തിട്ട് അവര് വാങ്ങിച്ചുകൊണ്ട് പോയില്ല. ചെലത് അവര് കേൾക്ക്ല്ല. ഇപ്പം ഏർ കൊഡ് അങ്ങനെയൊക്കെ ഒരു കൂട്ടുകാരൻ പറണെട്ടിട്ടുണ്ട്. എയർപോഡ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലല്ലാ നല്ലല്ല കിട്ടിയത് അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നോക്കിയപ്പോ അവര് വാങ്ങിച്ചോട് വാങ്ങിച്ചോണ്ട് പോയില്ല ഇത് പ്രൊസസ്സ ആയിക്കൊണ്ടിരിക്കും പക്ഷെ ഒരിക്കലും
അഹ്ആഹ് ആ ഹ്ആഹ് അതിന് ഇപ്പഴ്‌ ഇപ്പഴ്‌ മീഷോയിലൊക്കെ എങ്ങനെയാണെങ്കിൽ നമ്മുക്ക് എന്തെങ്കിലും ഡ്രസ്സ് കണ്ടിട്ട് നമ്മള് ഓർഡർ ചെയ്യുവേ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അത് ഷിപ്പിംഗ് ആകൂല്ല ഷിപ്പിംഗ് ആവുല്ല ചെലതാണെങ്കി ഇ ഏജന്റ്മാരെ വിളിക്ക പോലൂല്ല അങ് ക്യാൻസൽ കൊടുത്ത് വിടും അങ്ങനെയും കൊറെ ഇങ്ങനെ വന്നിട്ടുണ്ട് ആഹ് ആഹ്
ഈ വരാൻ സ്ഥലം മടിച്ച് അങ്ങനെയൊക്കെ ചെയ്യണ വര്
ആഹ് ഒണ്ടല്ലെ ആ ഞാൻ വിജാരിച്ച് എന്തെങ്കിലും ഇങ്ങന ഇങ്ങനെ എന്തെങ്കിലും ഇതിപ്പം വിളിച്ചിട്ട് കി ട്ടാതെ അങ്ങനെയൊക്കെ ഇതുപോലെ നമുക്ക് ക്യാൻസൽ ആകുവല്ല പക്ഷെ നോക്കി ഇപ്പൊ മെസ്സേജ് ആയിരുന്ന പോലും അങ്ങനെയൊന്നും വന്നിട്ടില്ല അവര് ഡയറക്റ്റ് ആയിട്ട് വിളിക്ക പോലും ചെയ്യാതെ അങ്ങ് ക്യാൻസൽ കൊടുക്കും
ആഹ് ആഹ് ആഹ് പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരു ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ട വന്നിട്ട് എന്നിട്ട് അവരങ്ങടിച്ചു വിടും അവർ പിന്നെ ഇത്ര വരാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട അങ്ങനെയൊക്കെ ഉണ്ട്
ആഹ് ആഹ് ആഹ് ഇപ്പം ഒരിടത്ത്ന്ന് പറയുമ്പൊ ഉം ഉം പറ പറ
ആഹ് പറഞ്ഞോ
ആഹ് പറഞ്ഞൊ
പിന്നീം നമ്മൾ അത് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുമ്പോഴായിരിക്കും ഇവര് അവിടെ ഇങ്ങോട്ട് ഉണ്ടെങ്കി മാത്രം ഇങ്ങോട്ട് വേറെ ഓർഡറുകള് ഉണ്ടെങ്കിൽ ചെലെപ്പൊ ഒരു വേറെ ഒരു നല്ല പ്രൈസിനുള്ള ഓർഡർ ഉണ്ടെങ്കി ഓക്കെ അവര് എടുക്കും
ആ പിന്നെ ഇതുപോലെ ഇപ്പൊ നമ്മളെ കേ
കാര്യങ്ങളായിരിക്കും
ആഹ് ആഹ് ഇപ്പ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഓർഡർ ചെയ്തെ ചെയ്തിട്ട് നമ്മളത് അത് ഇതുപോലെ എന്തെങ്കിലും റീ സൻ കൊണ്ടായിരിക്കും നമ്മക്ക് എനിക്ക് ഇതുപോലെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ഓർഡർ ചെയ്ത് രണ്ട് പ്രാവശ്യം ഇതു പോലെ എനിക്ക് കാൻസലായി അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ക്യാ ഇത് ഇത് ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഇത് ഫൈൻ എമൗണ്ട്ന്നും പറഞ്ഞ് അഡീഷണൽ എമൗണ്ട് എത്രയോ നാപ്പത്തഞ്ച് രൂപ എന്തോ കേറി വന്നു അങ്ങനെയുണ്ട് നമ്മള് രണ്ട് ഓർഡർ ഇങ്ങനെ ക്യാൻസലാക്കുംപോഴത്തേക്ക് ഇങ്ങനെ കെറി വരും
ആഹ് ആഹ് അങ്ങനെ ആഹ് മനസിലായി പക്ഷെ അങ്ങനെ ഒറ്റയടിക്ക് ഓർഡർ ക്യാൻസലാക്കിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാ അറിഞ്ഞൂടാ
ആഹ്ആഹ് ആ എങ്ങനെ ഓൺലൈൻ ആയിട്ട് മേടിക്കുന്നുണ്ടോ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടോ
ആ ഞാൻ എന്റെ വരയ്ക്കാനുള്ളത് കൂടുതലും ഈ ബൾക്കആയിട്ട് അല്ലെങ്കി ഈ ചെറിയ കടകളിൽ കിട്ടാത്ത ഒരു സാധനങ്ങളുണ്ട് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള അതൊക്കെയാണെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയലേ കിട്ടു അതേ സമയം ഈ ചെറിയ ഇപ്പൊ ഒന്നായിട്ടൊക്കെ വാങ്ങിക്കണ നമുക്ക് ഫ്ലി പ്കാട്ടിന്ന് കിട്ടൂല അവര് ഒന്നായിട്ട് ഒരിക്കലും തരൂല്ല നമുക്ക് ബൾക്ക് ആയിട്ട് എടുക്കേണ്ടി വരും അതൊക്കെ കടേ പോയി വാങ്ങിക്കും ഉ അത ശെരി
ആഹ് എന്നാ ശെരി ശെരി